ലോ
ഓഹ്
ആഹ് കേൾക്ക്ണില്ലേ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് എന്താ പണി?
പണിയൊന്നുല്ല ഇവടെങ്ങനെ വെറ്തെ ഇരിക്ക്ണ് പണിയൊക്കെ കഴിഞ്ഞ് ആഹ് ചായ കുട്ച്ച്
ഉം എന്താ കടി?
ദോശ
ഇന്നേര്ത്തോ
ആഹ് രാവിൽത്തേന്റെ ബാക്കി ഇണ്ടാർന്ന് അപ്പൊ അതിന്റുടെ കഴിക്കാന്ന് വെച്ച് ഇല്ലെങ്കി അവിടെ ഇരുന്ന് ചീത്തായി പോവും
ആഹ് അത് നല്ലതാണ്.
ഹ
ഉം ന്താ മയണ്ടാ
മഴ ഇന്ന് പെയ്തിട്ടില്ല മഴക്കാറ്ണ്ട്
ആഹ് ഇന്ന് രാവിലെ ചെറുതായിട്ടൊക്കെ പെയ്തീനു ഉച്ചന്റെ മുമ്പ്
ആഹ് ആഹ്
ഇപ്പൊ ഒരു വെയിലും വെൾച്ചൊക്കെ കാണ്ണ്ണ്ട്
ആഹ് ച ചായ കുടിച്ചാ
ചായ കുട്ച്ചിട്ടില്ല. ഫോണില് ഇങ്ങനെ കുത്തിരിക്കേനു അട്ക്കളേക്ക് പോയിട്ടില്ല.
ആഹ്
ഇപ്പം തന്നെ റേഞ്ചും കിട്ടൂലേ
ആഹ് ആഹ് ആഹ്
അപ്പൊ ഒരു പാത്തി ഇര്ന്ന് ഇങ്ങനെ വിളിക്ക ഇതാക്കാണ്
ടാസ്ക്കൊക്കെ കംബ്ലീറ്റ് ആവാറായോ
എങ്ങനെ
ടാസ്ക്കൊക്കെ കബീറ്റ് ആവാറായോ
ആഹ് ആവണു
ആഹ്
പിന്നെ വേറെന്താ ഉച്ചക്ക്
എന്താ
ഉച്ചക്ക് ഉറങ്ങോ
ഉച്ചക്ക് ഒറങ്ങാറില്ല ഉച്ചക്ക് ഒറങ്ങിയ രാത്രി ഒറങ്ങൂല
ആഹ് പിന്നെന്താ ഉച്ചക്ക് പണി വെറുതെ ഫോണിൻമേൽ കളിക്കലൊ
വെറുതെ ഇങ്ങനെ ഇപ്പ പ്രസവിച്ച് കെടക്കണോണ്ട് വെറുതെ ഇങ്ങനെ കെടക്കും
ആഹ് എത്രായി
ഇന്ന് പത്തൊമ്പതെങ്ങാണ്ട്
ഉം മോളോ മോനോ
മോള്
പേരിട്ടോ
ആഹ് പേരൊക്കെ ഇട്ട് പ്രസവിച്ചപ്പം ആ ഫസ്റ്റ്ത്തെ
വീട്ടിലാവുംലേ
ഉം ആഹ് എന്റെ വീട്ടിലാ
ആഹ് പിന്നെ എന്താ
പിന്നെ വേറെന്തോ ചോദിക്കാൻ വന്നല്ലോ മറന്ന് പോയി ഉം
മയ ഇന്നെലെ ഉണ്ടായിനി ഇല്ലല്ലോ
ഇന്നലെ നന്നായിട്ടുണ്ടാർന്നു നല്ല മഴക്കാറുണ്ടായിരുന്നു നല്ല മഴയും ഉണ്ടാർന്നു പക്ഷെ ഇന്ന് അങ്ങനെ പെയ്തിട്ടില്ല
ഇന്നലെ പുറത്ത്ക്കൊന്നും ഇറങ്ങാൻ കഴിയുന്നില്ലേനു
അവടെ എങ്ങനെ മഴ പെയ്തിട്ട് വെള്ളം കയറല് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഇണ്ടോ
ഇല്ല ഇവടെ അങ്ങനെ വെള്ളം കേറൂല തോ തോടുണ്ട് മുന്നികൂടെ ഒയ്ക്ണെ ഇന്നാലും ഇങ്ങട് മുറ്റത്ത്ക്ക് കയറൂല
അല്ല തോട് നിറയൂലേ
നിറയും അത് ഇവിടെ മേലെ ആയതുകൊണ്ട് കൊഴപ്പമില്ല കൊറച്ച് അടീല് കയറും താന്ന് നിക്ക്ണ സ്ഥലത്ത് ചെറിയ തോടാണ് ചെറുത് വലുതല്ല നമ്മളെ റോഡിന്റെ അത്ര വീതി ഇല്ല
ആഹ് ആഹ്
ചെറുത് ഉണ്ടാവൂലേ തോട്
ആഹ് അപ്പൊ വലിയ കുഴപ്പം ഇല്ലാല്ലേ
ആഹ് പിന്നെ മീനൊക്കെ ഉണ്ടാവും
ഏഹ് ചൂണ്ടയൊക്കെ ഇടാറുണ്ടോ
ആഹ് പുതിയാപ്പളക്ക് മീന് പിടിച്ചാന് എപ്പളും ചൂണ്ടലല്ല അതിന്റെ വലയ സാധനങ്ങളും ഉണ്ട് വലാ
ആഹ മീൻ വലാല്ലേ
ആഹ് അയിന്റെ കൂടേ അങ്ങനെ പലെ സാധനങ്ങളും ഉണ്ട് പൊറത്തക്കും പോകും പിടിക്കാന്
അപ്പൊ കറിക്കൊന്നും പൊറത്തുന്ന്‌ വാങ്ങണ്ടാലാ
അയിന് ഞ ഇനിക്ക് പറ്റൂല്ലാ
ആഹ്
ഉംഹ് ഞാൻ തിന്നൂല്ലാ എനിക്കിഷ്ടല്ല്യാ ണ്ടാക്
മീൻ കഴിക്കൂല്ലേ
ഈ വ നമ്മള ഈ തോട്ത്ത് അങ്ങനത്തൊന്നും കഴിക്കൂല്ലാ പുഴെത്തെ ഒന്നുംഏ കടലത്തേക്കൊന്നു അത് തിന്നും നമ്മളയീ പുഴെത്തെ തോട്ടത്തും
ആഹ് അത് ഞാനും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാ
ആഹ് അതൊന്നും
പുഴലെ തെന്ന് ടേസ്റ്റ് ഉണ്ടാവില്ല
ആഹ് അപ്പൊ ഇന്നിപ്പ അതന്നെ ഉച്ചക്ക് പുതിയാപ്പളക്ക്
ആഹ്
ഓൾക്ക് ഇങ്ങനെ പിടിക്കാനൊരു കമ്പാണ്
ആഹ ചെലവർക്ക് അങ്ങനെയാണ് ഭയങ്കര ചൂണ്ടറിണൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും
എങ്ങനെ
ചൂണ്ടറിണതൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും ചെലവർക്ക്
ചൂണ്ട ഇടുവല്ല ഇത് ഇത് ഈ വല്യയ വല തണ്ടാടി പിന്നെ കോരിയല വറ്റല് അങ്ങനെ പലയ സാധനങ്ങളുണ്ട് അത് പുടിക്കണോൽക്ക് അത് അതിനെ പറ്റിയറിയാ നമ്മുക്കത് അത്ര വശല്ലിയാ
ആഹ് ആഹ് ആാാ
അതേറ്റ് പോവ്വാ അ അത് പൊയിലന്നായിട്ടടുവാ തോട്ടിലിടുവാ ആഹ തോർത്ത് ആഹ് കിട്ടലുണ്ട് രാത്രിയക്കെ പോകുംട്ടോ പിന്നെ അതേമ്മെക്ക് സുബീക്ക് പോവും ബാങ്കുകൊടത്തിന്റെ മുമ്പ്
ആഹ ആഹ് ഉംഹ്
ഈ വള്ള മഴ ഇപ്പൊ പുതുക്ക് മഴ എഴുതില്ല ഫസ്റ്റ് രണ്ടീ ന് മുൻപ് അപ്പളൊക്കെ നല്ല ഇറങ്ങും വള്ളം വള്ളല്ലാണ്ട് മഴ പെയ്തല്ലേ
ആഹ് ആഹ് ആഹാ
അപ്പൊ കൽക്കിലക്കണ്ടാവും മുന്നേ
മറ്റേ മലവെള്ളം ഇറങ്ങുമ്പ ആണ
ഇല്ലിയാ മലവെള്ളല്ല ഇത് ഇതികൂടി മലല്ല ഈ ഏരിയില്
ആഹ് ആഹ് ആാാ
നിങ്ങളവിടെ
ഞങ്ങളവിടെ മലയൊന്നുല്ലാ
ആഹ വള്ളൊക്കെ ഇണ്ടാ
വെള്ളം ഹ് മഴ പെയ്തിട്ടുള്ളത് ആണെങ്കിൽ ഇല്ലാ ആഹ്
ഇത് അല്ല വള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിനാ
കെന്റില് കേന്റിലാ കെന്റില് ചെറുതായിട്ട് അന്നാലും ഉണ്ട് അങ്ങന ഞങ്ങടെ ആ മൂന്ന് വീട്ടാരും ഒരു കിണറാ ഉപയോഗിക്കണത്
ആഹ്
അപ്പൊ അതുകൊണ്ട് ഇപ്പോ മൂന്ന് വീട്ടാരും എടുക്കുംമ്പ ഒര് ഇച്ചിരി ബുദ്ധിമുട്ട്ണ്ട് എന്നാലും വലൃ കൊഴപ്പില്ല ദാ മത്തേം വറ്റി ആഹ് സാധാ കെണറാ
ആഹ് ഉം
അവിടെയാ
ഇവിടെ വെള്ളണ്ട് കൊഴ്പ്പില്ല ഇവിടെ വെള്ളത്തി
ആഹ് വേനൽക്കായലായാലും വെള്ളം ഉണ്ടാവുല്ലേ
എഹ്
ഹലോ വേനൽക്കയല് വേനൽക്കാലയാലും വെള്ളം ഉണ്ടാവാറുണ്ടോന്ന് കേൺറ്റില്
ആ ഇവിടെ ഇണ്ട് ഇണ്ട് ഏ വറ്റലില്ല കെണറില്
ആഹ് ആഹ് ആഹ്
വറ്റൂല ആദ്യം പറഞ്ഞില്ലേ തോട് മുന്നീക്കൂടി ഒയ്ക്ണ്ടന്ന് റോഡ് റോഡിന്റെ മുന്നിൽ അപ്പോർത്ത് മുന്നില് റോഡ് അയിന്റെ അപ്പുറത്ത് തോടാണ് അതെ ഇവിടെള്ള കുട്ടികൾ ഫുള്ള് ഇതെന്നെ അത് ചൂണ്ടല് ഇടലാണ് പണി സ്കൂള് വിട്ടാല്
വെള്ളത്തി കളിക്കൊന്നുല്ലാ
കളിക്കും ഇവിടെ വെ ചേ അങ്ങന തോടിന്റെ ഒരു ഭാഗം കെട്ടിയിട്ട് ഓല് നീന്തും ഒക്കെ ചെയ്യും ചാടും അയിനായിട്ടില്ല ഇപ്പ അയ്ക്ക് വെള്ളാവും ഇപ്പൊ വെള്ളാണ്ട് വന്നിട്ടൊള്ളല്ലെ പുതുക്കേ
ആഹ്
കൊറച്ചുമാടെ ഒന്ന് വെള്ളം ഈ കച്ചറൊക്കെ കുറ്റി ഒഴിച്ച് പോണം
ആഹ്
തോട്ടില് ഇത് വെരെ വെള്ളം ഇല്ലാതെ വറ്റീട്ട്
ആഹ് ആഹ് ആഹ്
ഇനിപ്പം ക്ലിയറായി ഇനി പോണം എന്നാല് ആഹ് പണി കഴിഞ്ഞ് ചായ കുടിച്ചിട്ടില്ല അപ്പൊ ഞാന് ഇങ്ങനെ ഇവിടിരുന്ന് അതെ
പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണ് രാത്രികൊക്കെ എന്താഞ്ഞ്
രാത്രിക്കകത്തേക്ക് ഉച്ചക്കത്തതന്നെ ചോറും മീനും
ആഹ്
അവിടെയാ
ഇവിടെ ഇതെന്നെ രാവിലെയും രാത്രി കൊന്നനെന്നെ
വക്കും ഇജ് രാവിലെന്നെണ്ടാക്കി വെക്കൂല്ലേ
ആഹ് ഒന്നിച്ചിണ്ടാക്കിവെക്കും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും കടി ചെലപ്പ്ണ്ടാക്കും ഇപ്പൊ ഇനി പോയോക്കട്ടെ ഉണ്ടാ ണം അങ്ങനെ ഫോണിലിങ്ങനെ ഇരുന്നേ അതില് അഡിക്റ്റായിട്ടേ
ആഹ്
ഒന്ന് കിട്ടിയതാണ് ഇത് അപ്പൊ ആയിര അയീരത്തിലേ
ആഹ്
അയിമങ്ങനെ തോണ്ടിയിരിക്കാണേ
പിന്നെ ഹസ്ബൻഡ് ഇതിന്റെി താ
ആഹ് ആഹ്
ഹസ്ബൻഡ് പിന്നെ ഇവിടെ ഉറങ്ങിം ചെയ്ത്ക്ക്ണ് അപ്പൊ നീച്ചാൻ പറ്റൂല
ആഹ് ആഹ് ആഹ്
എന്താ ആരാ ഏതാ ചോയിച്ചേയ്
അളളാ ഹ ഹഹ
അപ്പൊ അറിയേതാവുമ്പോ ഇത് എന്താ പണിന്നൊക്കെ ചോയിച്ചേയ്യ്
ആഹ്, അപ്പൊ അറിയൂലേ?
അറിയും പക്ഷെ, ന്നാർതന്നെ, ഞാന്ങ്ങനെ വിളിച്ചപ്പളേ
ആഹ്
അപ്പൊ ങ്ങനെ ചോയി ചോയിച്ചു. അതിന് വേറെ ഒന്നും ഉണ്ടായിനി ല്ലെ. ഇത് പറയാൻ പറ്റുവോ അറിയില്ല. ഇതില്ലേ, ഇതിനെ പറ്റി പറായാൻ പറ്റൂ ല്ലല്ലോ.?
പറയാൻ പറ്റോന്ന് അറിയൂ.. എത് ഈനേപ്പറ്റി പറയാൻ പറ്റോന്ന് അറിയൂല
ഇല്ല്യ ഹ ഹ
ആഹ് ആഹ് ആഹ്
അപ്പൊ ഞൻ വെല്ല ഉറങ്ങിയ ടൈമിലേ
ആഹ്..
ഇങ്ങനെ വിളിച്ചിരിക്കുവാണ്. ഫോൺമ്മോ കളിച്ചിരിക്കാണ്
ഹ് ഹ് ഹ്..
കടേക്ക് പോയിട്ടില്ല. ഇഞി വൈകുന്നേരം മീൻ പിടിക്കാൻ പോവാച്ചിട്ട് കടഅട്ച്ചു വന്നതാണ്. ഉച്ചക്കെ ഭക്ഷണ കഴിക്കാൻ വന്ന്ക്കാണ്ടേ നീച്ച ചായ വാണ്ടിവരും.
ഏഹ്
ഹസ്ബൻഡ് എവ്ടെ?
ഹലോ?
ആഹ് കേൾക്ക്ണില്ലേ?
ആഹ് കേൾക്ക്ണ്ട്. ഇടക്ക് അങ്ങനെ കട്ട ആയി പോണ്ട്.
ന്ത് റേയ്ഞ്ച് ഇഷ്യൂ ആയിട്ടാവും. കൊറെ നേരായില്ലേ?
ആഹ് ആഹ്
അങ്ങനെ തായിക്കും. റൈഞ്ചിന്റെ പ്രശ്നമാവും. അവ്ടൊക്കെ, മോള് ഉറങ്ങിയോ? കുട്ടി
കുട്ടി ഉറങ്ങാർന്ന്, ഇപ്പണീച്ചിട്ടുണ്ട്.
ആഹ് ആഹ് രാത്രി ഒക്കെ ഓറങ്ങോ?
ഇന്നലെ ഒര് ഇച്ചിരി ഇത് ഇണ്ടാർന്ന്. കരച്ചിൽ തന്നെയാർന്ന് രാത്രി ഉറങ്ങണ്ടായിര്ന്നില്ല.
ഓ എന്താ മുടി കളഞ്ഞാ?
ആഹ് മുടി ഒക്കെ കളഞ്ഞ്. മുടി പതിനൊന്നിന് കളഞ്ഞ്
അം പതിനൊന്നിന്, ഏഴിൻ, പതിനാലിന്, അങ്ങനെയൊക്കെല്ല കഴി
ഏഹ് ഏഴിന് ഒമ്പതിന് പതിനൊന്നിന് അങ്ങനെയല്ലേ?
പതിനൊന്നിന് പതിനാലിനൊക്കെ അല്ലേ? ഏഴ്, പതിനാല്
ഒറ്റ ദിവസത്തില് ല്ലേ?
ഒമ്പതിന് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല.
ആഹ്.. ഞങ്ങടെ വിടെയൊക്കെ അങ്ങനെയാ.
ആഹ് തടിണ്ടാ
ഏയ് ഇല്ല ഇല്ല പ്രസവാ
ആഹ്
കുഞ്ഞി മിണ്ടാണ്ടിക്ക് ഏ
നിക്കാന ആളുണ്ടാ
ഉമ്മ
ആഹ് പിന്നെ എന്താ
ആഹ
പിന്നെ വേറെ എന്താന്നാല്
വേറെ
പാൽ കൊടുക്കാവും ലേ
ആഹ് പാലൊട്ത്തോണ്ടിരിക്ക എണീച്ചിട്ട് കരയെണെ ഒറ്ക്കത്തീന്ന്
ആഹ് തണ് പൂവായ്ക്കാരം ഓൽക്കുന്നല്ലെ നമ്മെആഹ് ഓക്കെ ഇന്നാല്
ആഹ്